ഹലോ ആഹ് അതെ കേക്കാലൊ
ആഹ് എന്തിയ്യുന്നു നീ
ഞാ ഇവടെ കൊറച്ചേരം ഗൂഗിളിലൊക്കെ കൊറച്ച് കാര്യങ്ങൾ സെർച്ച് ചെയ്യുവായിരുന്നു
ഏഹ് അതെന്താണ്
ഞാനിന്ന് കൊല്ലെത്ത് വരെ പുവായിരുന്നു അപ്പൊ അവടെ കൊർച്ച് കൊർ ഈ തങ്കലശ്ശേരി സ്റ്റോ പോട്ടും അങ്ങനെ കൊർച്ച് കാര്യങ്ങളെല്ലാം കണ്ടേര്ന്നു ലൈറ്റൗസും കൊല്ലം ബീച്ച് ഒക്കെ കണ്ടാര്ന്നു അപ്പ ഐനെ പറ്റി സെർച്ച് ചെയ്യാന്ന് വച്ച് സെർച്ച് ചെയ്തോ
എന്ന് പോയി ഇന്ന് പോയോ
അല്ലല്ല ഇന്നലെ പോയതാ ഇന്നലെ സമയം ഇല്ലാത്ത കൊണ്ട് ഇന്ന് കുറച്ച്
ആഹ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആണോ നീ ഉദ്ദേശിച്ചേ
ആഹ് അതെ അതെ അതെ
ആഹ് ആഹ് എനിക്ക് വേറെ എന്തൊ പോലെ കേട്ട് അതാ ചോദിച്ചേ
ആന്നോ എന്നാ ഞാൻ ഈ സർച്ച് ചെയ്തതിനാത്ത് സ്പെല്ലിങ്ങെറ്റി ഞാൻ വായിച്ചെന്ന് തോന്നുന്നു
ആഹ് ആഹ്
ആഹ്
ആഹ് എന്നാ ആഹ് കഥകള് പറ കേക്കട്ട് പോയ കഥ
നിങ്ങക്കറിയാമോ നമ്മടെ കൊല്ലം ബീച്ചിന വേറൊരു പേരൂടെ വിളിക്കും
അതെന്താണ്
മഹാത്മാഗാന്ധി ബീച്ചെന്ന്കൂടെ കൊല്ലം ബീച്ചിനെ ഞമ്മൾ വിളിക്കാറുണ്ട്
ചുമ്മാ ഞാൻ ആദ്യായിട്ടാ ഇതൊക്കെ കേക്കുന്നേ
ആഹ് മഹാത്മാഗാന്ധി ബീച്ചന്ന് കൊല്ലം ബീച്ചിനെ വിളിക്കാറുണ്ട് പിന്നെ അവിടുത്തെ ഗോൾഡൻ സാൻഡും ആഹ് അയോണിക് തങ്കശ്ശേരി ലൈറ്റ് ഹൗസും ആണ് അവിടുത്തെ മെയിൻ തീമ് ആഹ് ഗോൾഡൻ സാൻന്റൊണ്ടല്ലോ
ആഹ്
ആഹ് സാൻഡൊക്കെ അങ്ങനെ എല്ലാ ബീച്ചിലൊന്നും ഇല്ല അതൊക്കൊരു പ്രത്യേകതയ കൊല്ലം ബീച്ചിന്റെ
ആഹ് അതേല്ലേ അല്ലേലും കൊല്ലം ബീച്ചൊക്കെ ഭയങ്കര വെറൈറ്റി ഭയങ്കര പ്രത്യേകതകളൊക്കെ ഒള്ളതാ
ആന്ന് ആന്ന് വളരെ വെറൈറ്റിയാത് പിന്നാന്നെങ്കില് നമ്മളെ അയ്ന്റെ അടുത്തൊരു ഫോർട്ടുണ്ട് പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു ഫോർട്ട്
ഫോർട്ട് ആഹ് ഞാനും ആഹ് ഞാൻ പൊറമേ കണ്ടിട്ടുണ്ട് പക്ഷെ അകത്തോട്ടൊന്നും അടുത്തോട്ടൊന്നും പോയിട്ടില്ല
അതിനടുത്തോട്ട് പോവാൻ പറ്റില്ല റെസ്ട്രിക്റ്റഡേരിയ
അതെല്ലേ
ആഹ് ആഹ് ഫോട്ട ആണെങ്കിൽ അഴിഞ്ഞെ വേറെര് പേര് വിളിക്കും
അതെന്താണ്
അതിനെ സെന്റ് തോമസ് ഫോട്ടന്ന് കൂടെ വിളിക്കാറുണ്ട് പോർച്ചുഗീസാരുടെ
ആഹ് ആഹ് ഞാൻ സത്യം പറഞ്ഞ ഇതൊക്കെ ആദ്യായിട്ടാ കേക്കുന്നേ
ആഹ് പിന്നൊണെങ്കിൽ അത് ആയിരത്തി തൊള്ള ആയിരത്തി ഏഹ് എന്താ അഞ്ഞൂറ്റി പത്തൊമ്പതിലാണ് പണിയേൽപ്പിച്ചത്
അത്രക്കൊക്കെ
പഴക്കമുണ്ട് ഉം പിന്നെ നമ്മുടെ ഈ പൈസ ട്രേഡിലൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും അവർക്ക് തങാൻ വേണ്ടിട്ട് അത് ഉണ്ടാക്കിയത്
ആഹ് ആഹ്
പിന്നെയാണെങ്കില് കൊറച്ച് അവശിഷ്ടം മാത്രേ ഇപ്പ അവിടെ ഒള്ളൂ
ഓഹ് സത്യം പറഞ്ഞാ നിന്നെ പോലുള്ള പിള്ളോരൊക്കെ ഞാനാണൊക്കെ ഞാനാണൊക്കെ ഗൂഗിളൊന്നും ഞാൻ നോക്കാറില്ല അപ്പൊ നിന്നെ പോലെയുള്ള പിള്ളോരൊക്കെ റയർ ആണ്
ആഹ് പിന്നാണെങ്കിൽ എന്നെ പോല ഇങ്ങനെ ഇൻറ്രസ്റ്റിഗ് ടോപ്പിക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ലാതെ ഫോൺ എടുക്കാണ്ടിരിക്കുന്നവരും ഉണ്ട്
ഉം അതന്നെ ഈ പണ്ടത്തൊക്കെ കൊച്ചുങ്ങളാണെങ്കില് ഫുള്ള് പ്രകൃതിയൊട് ഇണങ്ങിയൊക്കെ ജീവിക്കാറുണ്ടായിരുന്ന് പുറത്തൊക്കായിരുന്നേ കളിച്ച് നടക്കാറ് ഏഹ് പിന്നെ അവർക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളൊന്നും അല്ല അവരുടെ അമ്മമാര് മുതിർന്നവരുണ്ടല്ലോ വീട്ടില് അവരുടടുത്തൊക്കെ ആയിരുന്നു ചോദിക്കാറ്
ആഹ് ഇപ്പൊ നമ്മളങ്ങനെ മുതിർന്ന എന്ന് പറയുമ്പോ അങ്ങനെ ആരും ഇല്ലാത്ത നമ്മള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നതൊക്കെ അത് ഭയങ്കര ഹെൽഫുള്ള് ആണ്
അതെ അതെ ഇപഴത്തെ കൊച്ചിങ് ഒക്കെ ന്നത് ടെക്നോളജി നോളജ് അല്ല ആഹ് അത് തന്നെ ടെക്നോളജി നോളജ് ഒക്കെ ഒത്തിരി കൂടുതലാണ്
അതാണ് കുറെ ഗൂഗിള് സെർച്ച് ഇപ്പ എന്നെ പോലെ എത്രേരുണ്ട് എന്റെ ഫ്രണ്ട്സ് തന്നെ കുറെ പേരുണ്ട് ഇങ്ങനെ ഗൂഗിള് സെർച്ച് ചെയുന്നത് കൊറെ കാര്യങ്ങൾ കണ്ടപിടിക്കുന്നത് ഇതൊക്കെ ഭയങ്കര ഇഡ്റസ്റ്റിംഗ് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കില് ഇതൊക്കെ നല്ല രസവാണ് അല്ലാതെ ഫോണ് അഡിക്റ്റ് ആയിട്ട് ഗെയിം അടിറ്റായിട്ടൊന്നും ഇരിക്കല്
ആഹ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതലും ഈ എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഭയങ്കര ഇതായിരുന്നു കാരണം ഞാൻ ഫുള്ള് ഔട്ട്ഡോർ ഗൈയിംസായിരുന്ന് അപ്പ എല്ലാവരും പുറത്തുന്നായിരുന്നേ കളിക്കുന്നേ
ആഹ് പുറത്തൊന്നും കളിക്കും ഇതുപോലുള്ള ഗൂഗിള് സെർച്ചിങ്ങൊക്കെ നല്ലതാണ് എപ്പഴും പുറത്തുന്നൊകെ ഗെയിം കളികുന്ന അടിപൊളിയാണ് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ
അതെ ഫ്രണ്ട്സ് ആയിട്ട് കസിൻസ് ആയിട്ട് ഒക്കെ ഭയങ്കര
അതെ കസിൻസൊക്കെ ആയിട്ടാണ് കൂടുതലും കളിക്കാറുള്ളത്
ആഹ് അതെ അതെ ആഹ് കസിൻസൊക്കെ അതും ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും കൂട്ട് കൂടുമ്പം അല്ലല്ലോ അപ്പം ചെല ദിവസങ്ങളിൽ ചെല പ്രത്യേക ദിവസങ്ങളിൽ ഓണവോ വിഷുവൊ അല്ലെങ്കിൽ ആര്ടെങ്കിലും ബർത്ത് ഡേ പാർട്ടി യൊ ആഹ് ഒരു ടൈമിലൊക്കെ അല്ലേ കസിൻസ് എല്ലാരും ഒത്തുകൂടുത്തുള്ളൂ അന്നേരം അല്ലേ ആഹ് ഒരു വൈബ് കിട്ടത്തുള്ളൂ
കസിൻസൊക്കെ ഇപ്പൊ ആഹ് ഒരു ഒക്കേഷൻസിന് മാത്രമേ കൂടാറുള്ളൂ പക്ഷെ നമ്മുടെ അമ്മമാരുടെ കാലത്ത് അങ്ങനെല്ലല്ലോ അവരെല്ലാം ഒറ്റ വീട്ടിലായിരുന്നു
ആഹ് അതെ അതെ ഉം
അങ്ങനണല്ലല്ലോ ഇപ്പ എല്ലാരും ഇതുപോലെ വല്ലപ്പോഴും കണ്ട് കൂടി അങ്ങനെയൊക്കെ
ആഹ് ഈ ഫോണ് കൊണ്ട് വേറൊരു കാര്യമുണ്ട് നമുക്ക് നമ്മുടെ കസി കസിൻസിനൊക്കെ വിളിക്കാം അവരമായിട്ടൊക്കെ ടൈം കൊറെ ചെിലവഴിക്ക് നോക്കും ഫോൺ വഴി.
പണ്ടത്തെ കാലത്തൊക്കെ ഒരു കത്തെ എഴുതി അത് ഗൾഫിൽ അല്ലെങ്കിൽ നമ്മുടെ ദൂരുള്ള ആൾക്കരിലോട്ടൊക്കെ എത്താനായിട്ട് രണ്ട് മൂന്ന് ദിവസം എടുക്കായിരുന്നു.
സത്യവാ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ കത്തൊക്കെ അയക്കണങ്കില്. എത്ര ദിവസത്തെ കഷ്ടപ്പാടാ അത് തിരിച്ചു വരണമെങ്കിൽ അതിനിരട്ടി ദിവസം വേണം.
അതാ അതൊക്കെ വെച്ചക്കുമ്പോ ഫോണും കൊണ്ടുള്ള കുറെ ഉപകാരങ്ങളുണ്ട് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കുന്ന വീഡിയോ കോളിയ്യാം അങ്ങനെ കുറെ അപ്ഡേറ്റ് ആയിണ്ട് ഇപ്പ.
അതന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കൊച്ചുങ്ങള്. പലരും കൊച്ചു നാളിലെ മെച്ചയൂർ ആയിട്ട് വരുന്നുണ്ട്.
ആഹ് ആഹ് കുഞ്ഞുനാളിലെ അങ്ങടെക്കെ കുഞ്ഞു നമ്മുടെക്കെ കുഞ്ഞുനാളോ നമുക്ക് അങ്ങനെ. അധികം എല്ലാന്നും അറിയത്തില്ല പക്ഷെ ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്ക് എല്ലാം അറിയാം.
അതാ നമ്മുക്ക് പോലും അറിയാത്ത കാര്യങ്ങളാ പോൾ കൊച്ചിങ്ങൊക്കെ അറിയാന്നുള്ളതാ.
നമ്മൾ പല കാര്യങ്ങളും അവരി നിന്ന് തന്നെ പിടിക്കുന്നു.
ആഹ് അതാ പിന്നെ അതുപലെ ഇപ്പോഴത്തെ പിള്ളേർക്ക്. എനിക്ക് തോന്നുന്നു പേഷ്യൻസ്. അപ്പ ആത് ക്ഷമ വളരെ കുറവാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക്.
ഒരു വീഡിയോ കണ്ട കഴിഞ്ഞാ അത് ടു എക്സിലിട്ടിടാണ് ഓരോ കൊച്ചുങ്ങളും കേൾക്കുക അത് കേൾക്ക. സ മോൾക്ക്ൾ അവർകില്ല.
അതാണ്. പക്ഷെ പണ്ടത്തെ പിള്ളോര അങ്ങനല്ല എല്ലാ ക്ഷമയോടെ കേട്ട് അവരെ. വളരെ ബുദ്ധിപരമായിട്ടാണ് ഓരോ കാര്യങ്ങള് ചെയ്യുന്നത് പക്ഷെ ഇപ്പഴത്തെ പുള്ളേര് കേക്കാനും ഒരിതില്ല അതുവല്ല പുള്ളേര് നേരെ അവർക്ക് തോന്നുന്നത് ചാടികേറിയങ്ങ് ചെയ്യുകയാണ്
ആന്ന് ആന്ന് അവർക്കെല്ലാർക്കും ഒരു അവരുടെ ഇത് വേറൊരാള് പറയുന്ന അവർക്കൊന്നും ഇഷ്ടവല്ല അവർക്കെപ്പോഴും അവരുടെതായിട്ടുള്ള കാര്യങ്ങള് അവരുടെതായിട്ടുള്ള രീതിയിലാ പോവുന്നത്. ഇത് ചെലസമയത്ത് നല്ലതാണ് പക്ഷെ ചെലസമയത്ത്. മുതിർന്നവരുടെ വാക്കുകൾ കേക്കുന്നത് നല്ലതാണ്.
ആം അതുകണക്കുതന്നെ ഈ ഈ ഫോണൊക്കെ വരുന്നതിന് ഫോണൊക്കെ വരുന്നതിന് മുമ്പല്ലാ നീ കാർട്ടൂൺസ് ഒക്കെ കാണാറുണ്ടോ.
ആ കാണ കാണാറുണ്ട് പണ്ടൊന്നും ഫോണങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നല്ലോ കാർട്ടൂൺസല്ലായിരുന്നോ കൂടുതലും
ആ അതാ കാർട്ടൂൺസ്. നല്ല കു പണ്ടത്തെക്കെ കാർ കാർട്ടൂൺസ് സ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു
ഉം ആയിരുന്നു ഇതുപോലൊള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പഴത്തെ കാർട്ടൂൺസൊക്കെ എന്താ
അതാണ് ഈ ഇനി ടോമാൻജെറി സ്റ്റുവാൻലിറ്റില് അതൊക്കെ മാസപ്പിലാമി കേട്ട് കണ്ടിട്ടില്ലേ അതൊക്കെ
ആ പണ്ടത്തെ കാർട്ടൂൺ കൊച്ചു ടിവിയിലെ
ആ കൊച്ചു ടിവിയിലെ പിന്നെ ഡോറബുജി അതിപ്പഴും ഉണ്ട്.
അതിപ്പഴുണ്ടത് കൊറെ കാർട്ടൂൺ കൊറെയൊന്നുമില്ല ജാക്കിച്ചാൻ ഓഹ്
ആ ജാക്കിചാൻ ആ എനിക്ക് ഓർമ്മയുണ്ട്
എൻ്റെ ഫേവറേറ്റാട്ടൊ
എനിക്ക് പക്ഷേ സ്റ്റുവാൻലിറ്റിലായിരുന്നു എന്റെ ഫേവറേറ്റ്
ആണോ സ്റ്റുവാൻലിറ്റ് സ്റ്റുവാൻലിറ്റ്ന് ഓക്കെയാണ് അതുപോലെതന്നെ നമ്മടെ ബഹുത്തിച്ചനും ഓക്കെയാണ്
ആ അതാണ് പിന്നെ വേറെ ഏതൊക്കെ കാർട്ടൂൺസൊണ്ട് എനിക്ക് എനിക്കൊന്നങ്ങട് പെട്ടെന്ന് ഓർമ്മകിട്ടുന്നില്ലാ
ഇപ്പഴത്തെ കാർട്ടൂൺസും കഥകള് കൊറേ വേറെയാ ലൈക്ക് നമ്മളിപ്പം നമ്മള് കാണാത്ത കൊറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കാർട്ടൂണായിട്ട് വരുന്നത് നമ്മളിപ്പോ കാർ ട്ടൂൺവരെ കാണാറില്ലല്ലോ.
ആ അതുതന്നെ ഇപ്പഴത്തെ കാർട്ടൂൺ അല്ലേലും കൊച്ചുങ്ങൾക്ക് കാണാൻ പറ്റിയ രീതിയിലുള്ളതല്ല. ഈ ചെലതെക്ക് ക്കെ ഈ ഈ ഏതിനാത്തന്നറിയത്തില്ല ഈ ഓബോച്ചാമാ കേട്ടിട്ടുണ്ട് ഞാനീ ഏ പരസ്യത്തിനകത്താന്നോ എവിടയോ കണ്ടിട്ടുണ്ട്
പോഗോച്ചാമയോ
ഓബോച്ചാമ അങ്ങനെന്തൊരുപേര് കറക്റ്റെനിക്കറിയില്ല
ആ ചിൻച്ചാനുണ്ട്
ആ ചിൻചാൻ അതും ഉണ്ട് ആ
ഡോറെ പോലുണ്ട്
ആ
അങ്ങനെ കൊറേ കാർട്ടൂൺസൊണ്ട്
എനിക്കീ കാർട്ടൂണൊക്കെ ഈ മൂന്ന് കാർട്ടൂണുകളൊക്കെ എന്തുവാന്നുപോലും എനിക്ക് കണ്ടിട്ടുമനസ്സിലാവുന്നില്ല അവരിൽ എന്തോ ആക്കി കൂട്ടുന്നരീതിയിലാ
ആന്നാന്ന് ഒരുമാതിരി ഈ കാർട്ടൂൺസിന് കുറെ വയലൻസും കാര്യങ്ങളൊക്കെ ഇപ്പം കാണാറുണ്ട്
ആ ഈ ലിറ്റിൽസിംഗ അറിയോ
ലിറ്റിൽസിംഗ എവിടെയോ കേട്ടിട്ടുണ്ടുഞാൻ
ആ ലിറ്റിൽസിംഗ ഓഗി ആൻഡ് കോക്രോച്ച്
ഓഗി ആൻഡ് കോക്രോച്ച് ഇപ്പഴും ഉണ്ട് നല്ലരസം സാനിയൻ
ആ ആ ഹണി ബണ്ണി അത് പണ്ടൊള്ളതായിരുന്നു അതൊക്കെ ഇപ്പഴൊണ്ടായിരുന്നെങ്കി ഇപ്പോഴത്തെ പുള്ളേർക്കക്കെ വളരെ കണ്ടിരിക്കാൻ ഭയങ്കര എന്റർടെം
ഈ യൂട്യൂബിലെ യൂട്യൂബിലൊക്കെ ഉണ്ട് ഞാനടെക്കെച്ച് കാണാറുണ്ട്. ആ ബോറടിക്കുമ്പഴല്ലേ നല്ല രസാ
സത്യം ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് മിസ് ആവുന്നുണ്ട്
ആ പഴ ഉം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പഴേ പാ എന്താ ടേസ്റ്റൊന്നും അറിയത്തില്ലല്ലോ, നമ്മള് പറഞ്ഞൊട് ത്താല് കാണിച്ചു കൊടുത്താല് അവർക്കൊരുമാതിരി ഓ ഇതൊക്കെ എന്തുവാ എന്താ
അതാ അവർക്ക് ഇപ്പഴത്തെ കാർട്ടൂണ് അതും ചെലവർക്ക് കാർട്ടൂണ്ത്ത് കാണണോംന്നില്ല ഫോണ് ഉണ്ടെങ്കി റീല് ഉണ്ടെങ്കി അത് മതി പുള്ളേർക്ക്
അതാ ആ റീല് നോക്കി അങ്ങനെ ഇരുന്നോളും. പക്ഷെ റീലാണെങ്കിലങ്ങണ്ട് കൊറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്
ആ ചില റീലുകളില് നല്ല മെസ്സേജസ് ആയിരിക്കും വരുന്നത്
പക്ഷെ അതുപോലെന്നെ റീല് കാണുന്നത് കൊണ്ട് കൊറേ ദോഷങ്ങളും ഉണ്ട്. അതൊക്കെ വേണ്ടുന്ന രീതിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാ ഓക്കെ ആയിട്ട് തന്നെ പോവാം.
ഉം ശരിയാ ആഹ് എന്നാ ശരിയെടി
ആണോ ആ പിന്നെ വിളിക്കന്ന് ശരിയന്നാ ഓക്കെ
ആഹ് ശരി
ആഹ് ഓക്കെ
അഹ്